ലോ ഹലോ
ക്ക്‌ണില്ലേ
ത്തി കേൾക്കാവോ
ആഹ് ഇപ്പ കേക്ക്ൺണ്ട്
ആണൊ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡ്ഡൊക്കഴ്ച്ചൊ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഞാനിന്ന് പൊർത്ത് പോയിരുന്നു ടൗൺലേക്ക് അപ്പം ഇന്നപ്പ വന്ന് കേറീട്ടെള്ളു അപ്പ വന്നിട്ട് ഇനി കഴിക്കണം അവിടെ ഫുഡ് കഴ്ച്ചൊ
ആഹ് ഇവടെ ഫുഡ്ഡൊക്കയ്ച്ചു
ആഹ് ഇന്ത സ്പെഷ്യല്
സ്പെഷ്യലായിട്ടൊന്നുല്ല ആഹ് സാദാ ചോറും പിന്നേ തക്കാളി കൂട്ടാനും
ആണൊ?
ആഹ് പിന്ന മോര് കറിയും അങ്ങനെ
ആണൊ
ഉം അവടെ എന്തണ്ടാക്ക്യേ
എവിടെ എല എലക്കറി വച്ചു പിന്നെ ഉം മീൻ വറുത്തതുണ്ട് ഏഹ് ആഹ് പിന്നെപ്പേരി സാധാ ചോറും ഉം മഴ ഉണ്ടങ്ങട്ട്
മഴ മഴ ഒരു മൂടിക്കലുണ്ട് പക്ഷെ മഴ പെയ്യണില്ല
ആണാ ആഹ് ആഹ് ഇവിടെ ഞാ മഴ ചാറിയോണ്ട്നിക്കണ്ട് ഇടിയൊക്കെ പൊട്ട്ണ്ട് എങ്ങനെയുള്ളത് നല്ല മഴ വരുന്നുണ്ട് പ്രത്യേകിചൊന്നുംല്ല വെറുതെ കിടന്നുറങ്ങല് ആഹ് അവിടെ എങ്ങനെ ഓഹ് അയിന് വ്ടൊക്കെ കൊഴപ്പൊന്നൂല്ല ആഹ് ഒക്കത്തിനും ഇപ്പം മക്കളായതോണ്ട് മക്കളകാര്യം പിന്നെ ഇങ്ങനെ ഇതായി അങ്ങനെ നടക്ക അവിടെ കല്യാണം കഴഞ്ഞതാണോ
ആഹ് അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടൊ ള്ളൂ
ആഹ് ഓക്കെ ഓക്കെ ആഹ് പിന്നെ എല്ലാരും എവിടെ പോയി?
എല്ലാഉം ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്
ആണോ ആഹ് ഉച്ചക്ക് മയക്കത്തിലാ ആണോ ആഹ് ആഹ് എങ്ങനെയൊക്കെയള്ളല്ലെ ഓഹ് ഇപ്പൊ വെള്ളത്തിന് കൊഴപ്പൊന്നുല്ല വെള്ളൊക്കെണ്ട് എണ്ട് പുഴ ഉണ്ട് അടുത്തതുകൊണ്ട് വെള്ളത്തിന് വല്യേ ഇഷ്യു വരില്ല അവിടെ എങ്ങനെയാ
ആഹ് ഇവിടെ വെള്ളണ്ട്
ആണ് ആണോ പുഴ എന്തേലും ഉണ്ടോ
പുഴന്നൂല്ല ഇവിടെ ഫുള്ളൊരു കോളനി പോലെയാണ് വീട് അപ്പൊ
ആണോ ആഹ് ആഹ് ആഹ് അപ്പം
ദ് പോലെയാണ്
ആണോ ആഹ് ആഹ് ആഹ് ആണോ ആഹ് ആഹ് ആഹ് വെള്ളത്തിനൊന്നും കൊഴപ്പല്ല അല്ലെ
ഏഹ്
കൃഷി താ നിപ്പണ്ട് ഇപ്പ ചെയ്യും കൃഷിയൊക്കെ ഇണ്ട് കുറെ വാഴ ഉണ്ട് ഏഹ് പിന്നെ മുളകേടി പിന്നെ എല എലകൾ തന്നെ കുറേണ്ട് മുരിങ്ങന്റെ ഇല മത്തന്നില ക്കെ പറഞ്ഞി ട്ട്
ആഹ് കൃഷി ചെയ്യാൻ ഇഷ്ടാ നിങ്ങൾക്ക്
ഓഹ് എനിക്ക് ഇവരുള്ള മക്കള് ഉള്ളത് കൊണ്ട് പിന്നെ വല്യ ഇതില്ല എന്നാലും ഇടക്കിടക്ക് എല്ലാത്തിനും സഹായിച്ചു കൊടുക്കും അങ്ങനെ
ആഹ് ഹ്
ആഹ് അവിടെ ചെടികളൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ ഞങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യാറില്ല ഇവിടെ മുറ്റത്തെ ഭംഗിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ പിന്നെ മുളക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ് ക്ലാസ്സൊക്കെ കഴിഞ്ഞോ
ആഹ് ക്ലാസ് കഴിഞ്ഞു റിസൾട്ട് ഒക്കെ വന്നു
ആഹ് ആണോ ആഹ് ഓക്കെ ഓക്കെ ഇനി എന്താ അട്ത്തെ
അടുത്തെ എന്താ ഡിഗ്രി പോണം പിന്നെ പി എ സി ക്കൊന്ന് എഴുതണം
ആഹ് അനിയമാരൊക്കെ ആയാ?
അനിയന്മാരെക്കെ? അവരൊക്കെ സ്കൂള് പോണോല
ആണോ? ആഹ് എല്ലാരും നല്ല സന്തോഷത്തിലായിരിക്കുല്ലേ? സ്കൂളൊക്കെ തൊറന്നോണ്ട് പോയിരിക്ക്ണു കരച്ചി കുറുമ്പൊന്നുല്ലല്ലോ?
ഏഹേ അങ്കലവാടി പോയോണ്ട് വല്ല്യ കുറുമ്പ് ല്ല
ആഹ് ആഹ് ആ ഇവിടെല്ലാർക്കും മടിയാണ് അംഗനവാ ആണോ? ആഹ് ആഹ് അഹൊണ്ട് വലിയ വിഷ ആഹ് ഇവിടെ അംഗൻവാടിൽ പോവാത്തൊണ്ട് ആദ്യത്തെതൊക്കെ ഭയങ്കര കുറുമ്പേരുന്നു ഇപ്പപ്പം മാറി മാറി മാറി വന്നപ്പം ഇപ്പ ഒക്കെ ആയി എന്നാലും ആണ് രാവിലെ എണീച്ചിട്ട് ഞാൻ പോണില്ലാന്ന്ള്ള പറച്ചിലാണെ
ഏഹ് ഇവടെ പോവാം ഭയങ്കരുഷാറാ
ആണോ? ഇവടെ മടിയാണ് പോവാനാന് രാവിലെ എണിച്ചു ചോദിക്കും പോവണോ? പോവണ്ടേ? പോണോ പോണ്ടേന്ന്ള്ളെത് ചോദിക്കും ഉം അങ്ങനെയൊക്കെള്ളത് ഉം ഇവടെ നല്ല മ മഴ പെയ്യാൻ തൊടങ്ങി
ആഹ്
മെല്ലെങ്ങെനെ ക്കെള്ളെത് ആഹ് ഇവിടെയീ ഉള്ളേരിയ ആയത്കൊണ്ട് പിന്നെ അട്ത്ത് പൊഴയും ഇതൊക്കെള്ളത്കൊണ്ട് നല്ല തണുപ്പാ ആഹ് ഗ്രാമപ്രദേഷാണ് അപ്പൊ ഉള്ളേരിയും കൂടി ആയതുകൊണ്ട് തണുപ്പ് കൂടുതലാ പൊഴേന്റെ സൈഡിലോൾറെഡി നല്ല തണുപ്പായിരിക്കുവല്ലോ?
ആഹ് ആഹ് ഒറങ്ങാനൊക്കെ നല്ല സുഖായിരിക്കുല്ലേ?
ഓഹ് നല്ല സുഖാ കൊഴപ്പൊന്നുല്ല ഉം പിന്നെ വേറെന്താ സ്ഥിതിന്ന്ട്ട് മഴൊക്കെ ചൂടൊ ക്കെ കൊറഞ്ഞോ?
ആഹ് ചൂട് ചൂടൊന്നുല്ല പക്ഷെ ഒരു മഴയും പെയ്യണില്ല ചൂടുംല്ല ആഹ് മൂടിക്കണ ആഹൊരു കാലാവസ്ഥണ്ടാവില്ലേ?
കാലാവസ്ഥാലെ ആഹ് ആഹ്ആ ആ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെണ്ടോവ്ടെ അടുത്ത്
ആഹ് കറങ്ങാം പറ്റിയേറ്റ് ചെറിയൊരു കുന്നുപ്രദേശണ്ട്
ആണോ? ആഹ് ആഹ് ആഹ
ബോറടിക്കുമ്പോക്കെങ്ങനെ അങ്ങ അങ്ങട്ട് വെറ്തെങ്ങനെ പോവും എട്ത്ത്പറയാനിപ്പതന്നെയൊള്ളു പിന്നെ കൊറച്ച് ട്രാവലെയ്യണം
ആഹ് ആഹ് ആഹ് ഓക്കെയോക്കെ ആഹ് ഇവിടെ ഫുള്ള് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവടെ സിപ് ലൈന് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെണ്ട് ഫുള്ള് ചായച്ചെടീന്റെ പ്രദേശല്ലേ? ഏഹ് ചായത്തോട്ടല്ലേ? ങ്ങാ അങ്ങൻത്തൊരു പ്രദേശാണ് ആഹ് ഹ അത് അഹ് തേയ്ലതോട്ടംത്തന്നെ അങ്ങൻത്തെ ഞങ്ങള് പർഞ്പ്പർഞ്ങ്ങനെ ആയിപ്പോയതാ
ആഹാ
ആഹാ അപ്പൊ റിസോർ ട്ടും കാര്യങ്ങളും അങ്ങനത്തെതൊക്കായി ഏഹ് ഫുള്ള് ടൂറിസ് റ്റൊക്ക കാണാ കൊറേ ഇത്ണ്ട് ഇവിടെ കാണാനും ഫുള്ള് പാർ ക്ക്കളും കാര്യങ്ങളൊക്കെണ്ട് മക്കക്കായാലും കൊറെ കാര്യങ്ങള്ണ്ട്
ക്ക് പോവല്ണ്ടാവുലേ
ഞൻ ഓൾ റെഡി വീട്ടിലാ എടക്ക് എപ്പോഴെങ്കിലും കൊണ്ടോകും കൊഴപ്പൊന്നില്ല പിന്നെയീ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ പെരുന്നാള് അതിന് പോയി വീട്ടി പോയി എന്റെ വീട്ടിൽ അവിടെയുംണ്ട് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഡാമും കാര്യങ്ങളൊക്കെണ്ട് അപ്പം അവിടെയും പോയി ഏഹ് എൻജോയ്മെന്റ് അല്ലേ അങ്ങനെയെക്കെയള്ളത്
റിലേറ്റീവ്സിന്റെ വീട്ടിപോയന്നല്ലാതെ ട്രിപ്പായി പോയോന്ന
ആഹ് ആഹ് ആടാ ആഹ് ആഹ് പെരുന്നാളൊക്കെ എങ്ങനെണ്ടായി?
പെര്ന്നാളൊക്കെ അടിപൊളിയായിരുന്നു ഉഷാറായി കഴിഞ്ഞു എന്തെണ്ടാ
ആഹ് പെരുന്നാൾന് നെയ്ച്ചോറും ബീഫും അവിടെയോ
നെയ്ച്ചോറ ഇവടെ മന്തി മന്തിണ്ടാക്ക്യ എല്ലാ പെര്ന്നാൾനും നെയ്ച്ചോറാണ്ടാക്കല്
ഇല്ല അങ്ങനെന്നുല്ല വെറൈറ്റി വറൈറ്റി വെറൈറ്റി
ആഹാ
ആഹ് എപ്രാശം ഏഹ് ഓഹ് ഉം കറി അങ്ങൻത്തെന്നല്ല ഒറ്റൊന്ന് ഏഹ് എടക്ക് ചെല സമയത്തെ ആ പിടിക്കാത്ത ആൾക്കിങ്ങ്ല് ഇപ്പൊ ബിരിയാണി പിടിക്കാത്തെണ്ടെങ്കില് വെറച്ചോറെക്കും അങ്ങൻത്തെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം അങ്ങനെ ഓരോന്നു വെക്കും മാറ്റി മാറ്റി വെക്കും ചെല സമ എല്ലാർക്കും ഒരിത് വേണങ്കില് ഒറ്റൊന്നായിറ്റ് വെക്കും അരി നമ്മള് ഇംഗ്രിട്സ് ക്ഷേ ആൾക്കറ് കുറെ പിടിക്കാത്തത്ണ്ടല്ലോ ആവല്ലോ
ആഹ് ആഹ്
ആഹ് അന്നപ്പം മാറ്റി വെക്കും
ഉം
ഉം
ഇപ്പ തണുപ്പായിട്ടെന്തണ്ടാ
എങ്ങനെയൊക്കെയണത് ഏഹ്
തണുപ്പായിട്ടെന്താ ഇണ്ടാക്കല് പെരുന്നാക്ക്
ഏഹ് അങ്ങനെയൊന്നുല്ല എന്നാലും ഏകദേശം കൊഴപ്പന്നുല്ല ഉം പിന്നെ അവ്ടെ കൃഷി വലത് എന്തെങ്കിലും ഉണ്ടോ നടാൻ പറ്റോ അവ്ടെ? ഉള്ളിൽ ഇതായതൊണ്ട്
കൃഷി നടാൻ പറ്റ്യ സ്ഥലൊന്നും ഇല്ല ഇവടെ ഹ് കൊർച്ച് സെന്റോള്ളൂ സ്ഥലേ അപ്പൊ വീട്ന്നിൽക്കാള്ളതന്നെ ഒള്ളു. കൃഷിക്കായിട്ടുള്ള സ്ഥലന്നുല്ല ഇൻക്ക് വേറൊരു പാടണ്ട് അവ്ടെ കൊർച്ച് കൊർച്ച് കൃഷികളൊക്കെണ്ട് ആദ്യള്ള കൃഷികൾണ്ടാവില്ലേ. ഷെ അങ്ങട്ട അങ്ങനെ പോയി നൊക്കലൊന്നുല്ല. അങ്ങനെ കൗങ്ങ് തെങ്ങ് അങ്ങനെ തെങ്ങ് വല്ലാണ്ടില്ല കൗുങ്ങ് നല്ലോണം ഉണ്ട്
ആണോ?
ആഹ് പിന്നെ അവ്ടെ നോക്കിനടത്താനൊര് അള്ണ്ട് അപ്പൊ അങ്ങട്ട് വല്ലാണ്ട് പോവലൂല്ല.
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഉച്ചക്കൊറങ്ങാറോന്നില്ലേ?
ആഹ് ഒറങ്ങലൊക്കെണ്ട് ഓരോ മൂടിനനുസരിച്ച്.
ആളോ ബുക്ക്സൊക്കെ വായിക്കൊ? ഇല്ല മോ ചെറിയെ ചെറിയ മോനുണ്ട് അപ്പം ഓനെക്കൊണ്ട് അങ്ങട്ടും ഇങ്ങട്ടുംനടന്ന് ഓനൊറങ്ങുന്ന ടൈമിലായിര്ക്കും ചെൽപ്പോ പണികൾ തീർക്കാ അങ്ങൻത്തെ ഒര്ഴ്തിലായ്രിക്കും ഉം ഓന്റെ കുറുമ്പിനനുസരിച്ചിട്ടെ പണിെട്ക്കാൻ കഴിയൊള്ളു. അപ്പം ചെൽപ്പോ ഒർങ്ങാൻ കഴിയില്ല. അല്ലെങ്കില് ചെൽപ്പോ പണി തീർക്കാൻ കഴില്ലാ. അതാണ് അങ്ങൻത്തോരു ഇതാണ് ഉം
പണിയൊക്കെ ന്നെ ന്നെരത്
അനേഷിച്ചു ആഹ് പണിയൊക്ക്ന്ന് ന്നേരത്തെ കഴിച്ചു. മോള് മഅസ്കൂള് പോണ്ടേ അപ്പം രാവിലെ എഴുന്നേറ്റ് ഓളെ സ്കൂളിലെക്ക് പറഞ്ഞയക്കുമ്പോ ഇവനൊറങ്ങുന്ന ടൈമല്ലേ രാവിലെ ണോ ണീക്കാൻ കൊർച്ച് വൈകും അപ്പം ആഹ് ടൈമില് ഏഹ് കൊറെ ഏകദേശം പണികളൊക്കെ. തീർത്തു ഉം ഉം ഇന്നാ ശെരിഞാൻ വെക്കെട്ടെ ആഹ് ഒക്കേ ശെരി ആഹ് മായ്യൊന്ന് ചോരട്ടെ